ഹലോ
ഹലോ
കേൾക്ന്ന്ണ്ടോ?
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ഞാൻ പറയണ കേക്കുന്നുണ്ടോ? ഹലോ കേക്കുന്നുണ്ടോ? ആ വിശ് കേക്കാമോ ആഹ വിശേഷം സുഖായിട്ടിരിക്കുന്ന്.
ഉം മഴയൊക്കെ ഉണ്ടോ, അവിടെ
മഴയേ ഉള്ള്, ഭയങ്കര മഴ. ഉച്ചവരെ ഒരേ മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെയിലായിരുന്നു. പിന്നെ ഇപ് ഇപ്പം വീണ്ടും മഴയോടയി.
ഫുഡെയ്ചോ?
ആഹ ചായയുടെ സമയായല്ലോ.
ആ പിന്നെ എന്താ എന്താ പരിപാടി.
ഉം മഴയണ്ട് ങ്ങനെ ഇരിക്കിന്ന് എന്തോ പറമ്പിലോട്ട് പോലുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല മഴ ഉണ്ട്
കൃഷിയുണ്ടോ
ഉം അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്
ആഹ
നിങ്ങക്ക് കൃഷിയൊക്കെ ഉണ്ടോ
ആ ണ്ട്
ആ അടുക്കളത്തോട്ടയോക്കെ ഉണ്ട്
ആ ഉണ്ട്
ഉം നമ്മുക്ക്ട്ട് അറസിന്റെ മുകളില് കൊറച്ച് പയറും മുളകും പയറില്ല തക്കാളി വെണ്ട വഴുതന അങ്ങനെയൊക്കെണ്ട്
ഇവിടെയുണ്ട് കുറെ
ദ
ഇവിടെയുണ്ട് കുറെ ഒരു അമ്പത് സെന്റ് ഓളം അങ്ങനെയന്ന് നീണ്ട കൊടക്കുക കുറെേ
ആഹ ആഹ ആ ഹ ഓ അര നിങ്ങളുടെ ഏരിയയിലൊക്കെ വസ്തുക്കൾ തോന്നിയുണ്ടല്ലല്ലേ കൃഷിയൊക്കെ ഇല്ലേ
ഏ ഞങ്ങക്ക് വിടെ അങ്ങനെ ഇവിടെ അടെ പാരമ്പര്യമായിട്ട് കിട്ടിയ അങ്ങനെ
ആഹ ആ ആാ അപ്പൊ അതിനകത്ത് കൃഷിയന്നെ
ആഹ കപ്പ പിന്നെ മര കപ്പയുണ്ട് വാഴയുണ്ട് പിന്നെ എന്തുവാ പിന്നെ കുറേ ഇനം മലക്കറി അങ്ങനെയൊക്കെ
ആഹ ഹഹ ആഹ
ഇങ്ങെ പിന്നെ എന്താ പരിപാടി അവ
ഉം നമ്മുക്ക് ഉ നമ്മുടെ പറമ്പിലും കവു ക പ്പേ കപ്പ നടത്തില്ല ഇപ്പ കപ്പ നട്ടാലേ പന്നി വന്നങ് കളിച്ചോണ്ട് പോവും
ആഹ ആഹ
പന്നി കൂട്ടത്തൂടെ രാത്രി വന്ന് അത് ഇളക്കി മറിച്ച് എല്ലാം നശിപ്പിച്ച് കളയും
ആഹ
വാഴയുണ്ട്
വ
ഒരുവിധമുള്ള എല്ലാ മഴയുണ്ട് ഏത്തവാഴയൊക്കെ കയറുകൊടുത്തില്ലേ ഒടിഞു വീഴും
ആഹ
ഉ
ഇവിടെയും ഏത്തവാഴയാ കൂടുതല്
ആണല്ലേ അത് പക്ഷെ എന്റെ വീട്ടില് ഏത്തവാഴുണ്ട് വയല്ല് അച്ഛ ഏത്തവാഴ ന്നടും പക്ഷെ അത് അങ്ങനെ കയർ കൊടുത്ത അതെ പറഞ്ഞ് നിൽക്കും ണൊക്കെ ആവുമ്പം വെട്ടത്തക്ക രീതിൽ ഒന്നിച്ച് നടും
ആ ആഹ
ഉം
ഞങ്ങക്ക് വിടെ കട മുന്തിരി
ആഹഹ ഹാ എന്ത് എന്ത്ട്ട് കൃഷിയ
മുന്തിരി ദിരി
ആഹ മുന്തിരി ഒക്കെ ഉണ്ടല്ലേ ആഹ വീട്ടിലുണ്ടോ മുന്തിരിയാൊക്ക അല്ലേ
ആ ഇണ്ട്ട്ടി വീട്ടിലുണ്ട് അത് ഇടക്ക് കുറച്ചൊക്കെ കിട്ടും കിട്ടുള്ളൂ മൊത്തം അതിന്റെ മോൾ കുഞ് കിളികളൊക്കെ ഇല്ലേ അത് വന്നിങ്ങനെ കൂട് കൂട്ടിയിട്ട് അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ കിടക്കും അപ്പം ഞങ്ങളങ്ങോട്ട് ഇങ്ങനെ വലുന്നട്ട് പോവും പോവുമ്പോ പോവും പക്ഷെ അയിനെന്താ മുന്തിരിയൊക്കെ ഇങ്ങനെ പഴത്ത് വരുമ്പോഴത്തേന് ഇത് കഴിക്കും പിന്നെ ഒന്നും കി ട്ടാറില്ല
അതി ഇങ്ങനെ വലയിടത്തും അങ്ങനെയൊന്നും ഇല്ലല്ലേ
ഏ വലയൊന്നും ഇടത്തിേല്ല അല്ലാണ്ടിട്ട്
മ് നമ്മള് നേരിട്ടൊന്നും കണ്ടിട്ടില്ല മുന്തിരി തോട്ടം ഇങ്ങനെ പിടിച്ചു കെടക്കൊന്നൊക്കെ, ക ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളു പടത്തി വിടു അല്ലേ ഞാൻ ഒരിക്കേ മുന്തിരി കൊണ്ടുവന്ന പച്ച മുന്തിരി കൊണ്ട് ടന്ന് നമ്മള് കഴിച്ചിട്ട് ആയിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഈ ചെടിയുടെ മൂട്ടി ഇടല്ല അത് അവിടെ കെടന്ന് കിളിച്ച് കിളിച്ചു കൊറെ കുറച്ചു വരെ വലുതായി വന്ന് പിന്നെ അത് അങ്ങ ഉണങ്ങി പോയി രണ്ട മൂന്ന് കുര് ഇട്ടത് രണ്ട മൂന്നെണ്ണം കിളിച്ചു വന്നതാ, പക്ഷെ അത് നന്നായിട്ട് വന്നില്ല പിന്നെ നിങ്ങക്ക് കറുത്ത മുന്തിരിയാണോ? ആ ഹാ ഉം
ട്രിപ്പ് പോയ സമയത്തിന്റെ മുന്തി ത്തോട്ടത്തിൽ പോയായിര്ന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങക്ക് അവിടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട് അവിടെ കുറെേ അങ്ങനെ ഞങ്ങ അവിടെ പോയിപ്പം അങ്ങനെ കിട്ടിയതാ ഒരു കമ്പ് പിന്നെ ഞങ്ങള് അത കൊണ്ട് ഇവിടെ ന
ഓ ആ ഹാ ആ അത് പിന്നെങ്ങ് കെയറ കൊടുത്തപ്പ നല്ലായിട്ട് കളിച്ചു വളർന്നു വന്നല്ലേ
ആഹ് നല്ലയിട്ട് വന്നു,
ഉം പക്ഷെ നമ്മുടെ നാട്ടിലും ഉണ്ട് ഞാ നമ്മുടെ എന്റെ നാട്ടിലൊക്കെ അങ്ങനെ കൃഷിയായിട്ട ഒന്നല്ല ചിലരക്ക വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വളർത്തി അതിങ്ങനെ പെടന്ന് നടക്കുന്ന കണ്ടിട്ടുണ്ട്
ആ
പിന്ന അല്ലാത ഇങ്ങനെ കൊലയായിട്ട് പിടിച്ച കിടക്കുന്ന നിന്നും കണ്ടിട്ടില്ല അതിന് കുറച്ച് കുറച്ചൊക്കെ പിടിക്കും
ഞങ്ങളിപ്പോ ഒരു ഒന്ന് രണ്ട് വർഷത്തോളായി അത്
ആണോ നട്ട് എത്ര നാൾ കഴിയുമ്പോ അത് കാ പിടിക്കും ആറുമാസം ആവു അല്ലേ
ആ ചിലതല് നേരത്തെ പിടിക്കും ചിലതല് താമസിക്കും
പിന്നെ നിങ്ങൾ പിന്നെ അതിന്റെ കമ്പ് വെട്ടി വേറെ മാറ്റി വെക്കിയൊക്കെ ചെയ്യുവോ
ആ വേറെ മാറ്റി അങ്ങനെ കൊറച്ച് നേരട്ട് നമ്മൾ കൊറച്ച് സ്ഥലത്ത് മാത്രം അങ്ങനെ ഇതായിട്ട് ണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പൊ ഞങ്ങളങ്ങോട്ട് ഞങ്ങളുടെ പറമ്പിലോട്ട് അങ്ങോട്ട് വച് ആദ്യം പറമ്പിലല്ല വീടിന്റെ ഫ്രണ്ട് ഞങ്ങ കുറച്ച് സ്ഥലംണ്ട് അവിടെ നമ്മൾ വെച്ചായിരുന്നു ആ ഫ്രണ്ടിൽ ജസ്റ്റ്‌ വെച്ച് അത് പിന്നെ പൊടിച്ച് നല്ല പോലെ കിളിച്ചപ്പോഴത്തേനും അത് മാറ്റി പറമ്പിലോട്ടാക്കി അപ്പം കുറച്ച് അത്യാവശ്യം രണ്ട് മൂന്ന് സെന്റിനകത്ത് ഇങ്ങനെ മൊത്തത്തി ഇങ്ങനെയുണ്ട്.
മൊത്തത്തിണ്ട് അത് നമ്മൾ പിന്ന രോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് മുന്തിരി ഒരിക്കലും കടയി മേടിച്ച് കഴിക്കരുത് ഒരുപാട് വിഷത്തിൽ മുങ്ങിയ വരുന്നേ അത് പിടിച്ചുഞ്ഞോട്ട് വരുമ്പോഴേ മരന്ന്ടിക്കുന്നു കീടനാശിനി അടിക്കന്നന്ന് പുഴിഞ്ഞു പോതെും കളി കൊത്താതെയ ഒക്കെ ഇരിക്കേ
ഞങ്ങള്
ഉം അല്ല നിങ്ങള് വീട്ട് വീട്ടാവശ്യത്തിനല്ലേ അ ബിസിനസ് ചെയ്യ കാര്യം പറഞ്ഞതാ തോട്ടത്തിലൊക്കെ എങ്ങനെ
ആ ഈ ഏത്തക്കലയൊക്കെ ഞങ്ങൾ പുറ കൊടുറുണ്ട് പക്ഷെ ഇത അങ്ങനെ കൊടുറില്ല അത്ര കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും
വേണ്ടി കാണത്തില്ലല്ലേ ആ നമ്മുക്ക് സ്വന്തക്കാർക്കും അയൽക്കാർക്കും നമ്മുക്ക് എടുക്കുംമ്പോ അങ്ങ് തിരുമല്ലോ
ആ പിന്നെ കിളിയക്കെ കൂടെ കുഞ്ഞു കിളികളുണ്ട് അപ്പൊ അതൊക്കെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഒട്ടും പിന്നെ കാണത്തില്ല
ആ അതാണ് ആ ആ അതാ ഈ കിളികളൊക്കെ കൊത്താതെ പൊഴിഞ്ഞു പോകാതെ ഒക്കെ ഇരുന്നാലല്ലേ അത് കിട്ടു പാവം കിളികൾക്ക്
പിന്നെ ഞങ്ങളിങ്ങനെ പറമ്പിലിങ്ങനെ, ആ റംമ്പൂട്ടാനൊക്കെണ്ട് റംബൂ ട്ടാനുണ്ട്, എന്തോ സാബനെല്ലിന്ന് പറയണര്
ആ അറിയ അറിയ അറിയ. ആ അന്ന് ഊട്ടിആപ്പിൾന്നും പറയും. നല്ല ടേസ്റ്റാ അത് കഴിക്കാ, ഇപ്പൊ അതങ്ങനൊന്നും ആ ഫ്രൂട്ട്സ് കടേലും കാണുന്നില്ല പണ്ടൊക്കെ ഇഷ്ടം പോ അതിനൊരു സീസൺ ഉണ്ടല്ലേ?
ആ സീസൺ ഉണ്ട്.
ആ നിങ്ങളതിന്റെ നഴ്സറിന്ന് തൈ മേടിച്ച് വെച്ചോ ഏ?
ഞ ഞങ്ങൾ എവിടെയോ ഇതുപോലെ തന്നെ ട്രിപ്പ് പോയപ്പഴത്തേക്കും അതിന്റെ ഇത് കാ കൊണ്ടുവന്ന് അങ്ങനെ അതിന്റെ ഇതിട്ടതാ. അങ്ങനെയൊക്കെത്ത് കിട്ടിയതാ, അ
അതിന്റെ തയ്യല്ലേ നടുന്നത്?
അല്ല ഞങ്ങള് ജസ്റ്റ് ചെറു വെറുതെ കൊണ്ടങ്ങിട്ടതാ ഒരു യൂട്യൂബില് വീഡിയോ കണ്ടതാ അത് കിളിച്ചു വരുന്ന കേട്ടാ അങ്ങനെ ഞങ്ങക്കത് കിളിച്ചു വന്നായിരുന്നു വെച്ച പിന്നെ അത് പൊടിിച്ചു വന്നു പിന്നെ അത് രണ്ട് വട്ടങ്ങാണ്ടേ അതിനു കാപിടിച്ചിട്ടുള്ളു കാപിടിച്ചാലി കൊരങ്ങനൊക്കെ വന്നിട്ട്
ആ ആ ആ അതാ ഇപ്പെന്ത് എവിടെ എന്താ വെച്ചാലും കുരങ്ങൻ വന്ന് ന്ന്‌ ആക്രമിക്കും. കൊരങ്ങന് ഭയങ്കര ശല്ല്യാണ് നമ്മുടെ വീട്ടിലൊരു വാഴക്കൊല വല്ല്യ ഒരു കൊലയായിരുന്നു അത് കൊലച്ചിങ്ങോട്ട് വന്നതും ആ കുരങ്ങ ഒരു കൂട്ടത്തോടെ വന്ന് അത് മൊത്തം വലിച്ചൊടിച്ച് അയിൻ്റെ കൂമ്പ് സഹിതം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഭയങ്കര ശല്ല്യാ തേങ്ങയില് തെങ്ങിലൊക്കെ കേറി തേങ്ങയെല്ലാം അടത്തിടും, തേങ്ങയല്ല കരി ക്കായിട്ടിങ്ങടത്തിയിടും.
ഉം
ഉം എല്ലാരും ഒന്നിച്ചാ വരുന്നതും നമ്മുടെ കൊറച്ച് വീടിന്റപ്പുറ
പന അയണിച്ചക്ക ചക്ക എല്ലാം ഉണ്ട്.
ആണല്ലേ?
ഒന്നാളിന്റെ കണ്ണ് തെറ്റി കഴിഞ്ഞ അപ്പ
ഓ അയണിച്ചക്കെക്കെ പണ്ടൊന്നും ആർക്കും വേണ്ടാത്തതായിരുന്നു. ഇപ്പ അതിനൊക്കെ എന്തൊരു വെലയാ. ഈ ഹൈവേ സൈഡിലൊക്കെ വിക്കാൻ വെച്ചേക്കുന്ന കാണാം.
ആ ഇവിടെ എല്ലാം ഇങ്ങനെ അത് കഴിച്ചിട്ട് ഈ അണ്ണാനൊക്കെ വന്നിരുന്ന് കഴിച്ചിട്ടും തറയിലൊക്കെ ക്കെ ഇടും കാക്കയൊക്കെ ഇങ്ങനെ കിട്ടത്തില്ല പിന്നെ എടക്ക് ഇവിടെ പണിക്കാര് നിക്കുമ്പം പറിച്ച് തരും.
ആ നമ്മുടെ അയ്യത്തും ഉണ്ട് ഒരു അയണി മരം പക്ഷെ അതങ്ങ് ഭയങ്കര പൊക്കത്തിൽ പോയിട്ടാണ് അങ്ങനെ കായൊന്നും ആരും കേറി പറിക്കത്തും ഒന്നുമില്ല ഇങ്ങനെ അടന്ന് വീഴും അതിനകത്ത് വല്ല്യ ചൊളയൊന്നും കാണത്തില്ല.
ആ ഇവിടല്ലേലും നല്ല
മ
ആ അത് അതിന്റെ പരിക്കീം കൂഴൊക്കെ ഉണ്ട് ചിലപ്പോ അത് പരിക്ക ആയിരിക്കും അതിന് നല്ല ടേസ്റ്റും കാണും നല്ല മാംസോ കാണും നമ്മള് വരിക്കച്ചക്ക കൂഴച്ചക്കന്ന് പറയത്തില്ലേ ആ അതുപോലെ അത് നല്ല ടൈപ്പായിയിരിക്കും വീട്ടിക്കുന്നെ നമ്മുടെ വീട്ടിലങ്ങനെ വല്ല്യ തടിയൊന്നുല്ല ഭയങ്ക ത്ത പൊക്കത്തിങ്ങനെ കൊലു പോലെ പോയിട്ട് കാ അടർന്ന് വരൊ പക്ഷെ അത് പൊട്ടിച്ച അതിനകത്ത് വല്യ മധുരൊന്നും കാണത്തില്ല.
ഞങ്ങക്കിവിടെ നറയെ നിൽപ്പുണ്ട് കുറെേ വർഷം കൊണ്ടിങ്ങനെ നിക്കുവാ. വീടിനുച്ചുറ്റ്
നമ്മള് അതിന്റെ ഒരു സീസൺ സമയത്ത് റോഡ് സൈഡിലൊക്കെ വിക്കാൻ വെച്ചേക്കുന്നെ കാണാ.
ആ ഇപ്പഴ സീസൺാണല്ലോ ഇപ്പൊ മൊത്തം അതന്നെയാ വീടിന്റെ മുറ്റത്തൊക്കെ.
ആ എ ഏതരു ചില സമയത്ത് നമ്മള് ഹൈവേ സൈഡിൽ കൂടെ പോകുന്ന് ആ അതിന് സൈ സീസല്ലല്ലോ എപ്പഴും കാണത്തില്ല അതിലല്ലേ?
ആ ഇപ്പം ഇപ്പം സീസണാണ് തോന്നുന്ന് ഇപ്പം ഇങ്ങനെ
ആ ചക്കയുടെ സമയല്ലേ ചക്കയല്ലേ ഇപ്പൊ ചക്ക സീസണല്ലേ? ആ സെ ശരിയാണ് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് അത് കൊഴിഞ്ഞു വീണിട്ട് മൊത്തം നാശായി കെടക്കും
പിന്നെ അത് പറിക്കാൻ പറ്റ ത്തില്ല അയിൻ്റെ ഇതിൽ തന്നെ കാക്കയൊക്കെ വന്ന് കൂട് കൂട്ടിയേക്ക്ണ് ‌ അപ്പോ അതോണ്ട് അങ്ങനെ പറിക്കാനും പറ്റത്തില്ല
ഓ അല്ലെല്ലോ അത് നല്ല ഹൈറ്റിലങ്ങ് പോവേം ചെയ്യും
ആ അതെ നല്ല ഹയ്റ്റല് ഇവിടെ ഒരു ചെറിയ മരൊണ്ട് അതിലും ആ ഇഷ്ടം പോലെ നിക്കുവ അത് പഷെ അതിൽ കൊഴപ്യല്ല അത് ഞങ്ങള് തോട്ടിയൊക്കെ ഉപയോഗിച്ച് പറിക്കാ അത് കാണ് കുറച്ചട്ത്താ
ഉം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അത്ത് നികുന്നതും അതുപോലെ ഭയങ്കര പൊക്കത്തിലങ്ങ് പോയേക്കും വല്യ വല്യ കനൊന്നുല്ല പക്ഷെ അതിനകത്തൊന്നും ആർക്കും കയറാനും പറ്റത്തില്ല അതിങ്ങെ അടന്ന് വീഴേം ചെയ്യും എനിക്കിഷ്ട്ട അതിന്റെ കവറക്കിതിന്ന്
ഞങ്ങളതിന്റെ കുരൊക്കെ എടുത്തിങ്ങനാ വറുത്തൊക്കെ തിന്നും
ആ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുവായിരുന്ന്.
ഇപ്പ ഇവിടെ ഇങ്ങനെ ആ നല്ല ടേസ്റ്റത്. അറീല.
ഇപ്പഴ് അങ്ങനൊന്നുല്ല പണ്ട് ഞങ്ങള് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ വീട്ടി പോകുമ്പോ അവിടെ അവര്-
ആ. ഇതിന്റെ വാഴയുടെ ഇടയിലൊക്കെയാണ് ഈ മരങ്ങളൊക്കെ നിക്കണെ ഇട കിടക്കി പണ്ട് മുതലേ നിക്കണോണ്ടത് വെട്ടാനും ആരും നിന്നിട്ടില്ല. അപ്പോ അങ്ങനെ കേറി പറിക്കാനും പറ്റത്തില്ല. വാഴയുടെ ഇടയിലായതോണ്ട്. ഞങ്ങള് വാഴ ക്ക്‌ മൊത്തം. കൊലച് കഴിഞ്ഞിട്ട് വാഴയൊക്കെ മുറിച്ചിട്ട് അടുത്ത് കന്ന് വെയ്ക്കുമ്പോ. ഒക്കെ ഇതിനൊന്നും കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കി അങ്ങനെ വിടാറേള്ളു.
ആ അങ്ങനെയാണല്ലേ. ഉം പിന്നെ വേറെന്തോണ്ട് വിശേഷം?